ഹം
ഹലോ
കേക്കുന്നില്ലേ
ആഹ് കേൾക്ക്ണ്ട്
ആഹ് എന്തുണ്ട് വിശേഷം? സുഖായിരിക്കണോ സുഖായിരിക്കണോ മഴണ്ടോ രാവിലെ
ആഹ് ഇന്നിപ്പോ മഴാണ് ഇന്നലെ മഴയൊന്നുല്ലായിനിം
ഇവിടെ ഇന്നലെ മഴയായിരുന്നു ഇന്നിപ്പം മൂടിക്കെട്ടി നിക്കയാ
ആഹ് ഇന്നിപ്പോ ഇവിടെ ചെറുതായിട്ട് മഴയാ
ആഹ്
എന്താ ഓഹ് ചായ കുടിച്ചു
ആഹ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല അല്ലെ
ആഹ് ഫുഡ് കഴിച്ചു കുറ ആഹ് ഞങ്ങള് വേഗം കഴിക്കും നേരത്തെ ഉണ്ടാക്കി അപ്പനെ തിന്നും
ആഹ് ആഹ്
കുട്ടികള് മദ്രസില് പോവാണ്ടായപ്പളെ വേഗം ഇണ്ടാക്കും ഉം ഓട്ട ഓട്ടടേം കടല കറി
ആഹ് ആഹ് ഞങ്ങടെ അവിടെ ഒന്നും ആഹ് അങ്ങനത്തെ ഇതുണ്ടാക്കത്തില്ല ഒട്ടട
ആഹ് ഇണ്ടാക്കൂല അല്ലെ
ഇല്ല ഇല്ല
ഏയ് അയ് ശരി നിങ്ങള് എന്താ ഉണ്ടാക്കല്
പണ്ട് പണ്ടെന്റ ഒരു ആന്റി ഒണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പൊ കഴി - കഴിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്കറിയത്തില ഞങ്ങള് നൂൽപുട്ട് അപ്പം ദോശ- അങ്ങനത്തെ സംഭങ്ങളൊക്കെ ഉണ്ടാക്കുക
ആ ശരി ഇവിടെ ആ ഇഷ്ട്ടം ഓട്ടട
ആഹ് ആഹ്
എല്ലാവർക്കും മക്കൾക്കെ ഇഷ്ട്ടവ
ആഹ് ആഹ് അമ്മുമ്മേ ബ്രഷ്
എന്നും മാറി മാറി ഇണ്ടാക്കും ഓരോ ദെവസം ഓരോന്ന് ഇങ്ങനെ -
ഏ പലഹാരം നിർബന്ധവാ
ആഹാ ആഹാ ഓ രാവിലെ നിർബന്ധാണ്
ഉം
ആഹ് അത് എന്നാലും ഓരോ ഇന്ന് ഇണ്ടാക്കിയ നാള ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ നോക്കും
ആ സ്കൂളിൽ പോണൊണ്ട് അപ്പൊ എല്ലാം കൂടെ ഒണ്ടാക്കാൻ പറ്റൂവോ രാവിലെ
ആഹാ സ്കൂളിൽ പോകുമ്പോ രാവിലെ തന്നെ ഉണ്ടാക്കും ഇങ്ങനെ സ്കൂളക്ക് ചോറ് വേണ്ട ഓള് അവിടന്ന് വാങ്ങുവല്ലോ സ്കുളിന്ന് നിന്ന് വാങ്ങുവല്ലോ
ആഹ് ആഹ് ആഹ് ഞങ്ങക്ക് ഇവിടെ ചോറ് കൊണ്ടു പോണം അതുകൊണ്ട് ഞാൻ രാവിലെ പലഹാരം അങ്ങനെ ഒന്നും ചെല - ഇതേ ഉണ്ടാക്കുന്നുള്ളൂ
അപ്പൊ ഓൾക്ക് എന്താ കൊടുക്കുക
രാവിലെ എട്ടേ കാൽ ആവുമ്പോത്തിന് പോകണം അപ്പോ എനിക്ക് ചോറും പലഹാര എല്ലാം കൂടെ ആക്കാൻ പറ്റാത്തോണ്ട് ചോറ് തന്നെ കൊടുക്കുക
ഏ രാവിലെ അവര് തിന്നുവോ അങ്ങനെ
ആ ഹലോ ആഹ് ആ അപ്പൊ പിന്നെ എന്താ ഉച്ചക്കക്കുള്ളൊക്കെ റെഡി ആക്കാനായോ ഉച്ചക്ക്‌ ഉള്ളത് ചോറ് ആയി ഇനി മീൻ മീൻ വറുക്കുന്നു
ആ അഹ് ശരി
മീൻ വറത്തൊണ്ടിരിക്കുന്നു പിന്നെ കടച്ചൊക്കെ കൊണ്ടുന്നിട്ടുണ്ട് ഇനി അതൊന്ന് കറി വെക്കണം
ആ സീങ്ങ ളെ വീട്ടിലുള്ളതോ
ഞങ്ങടെ അവിടെ പറമ്പിൽ ഉള്ളതാ
ആഹ് അയ് ശരി
ആ എന്തോ
പച്ചക്കറിയൊക്കെണ്ടോ വീട്ടില്
പച്ചക്കറി അങ്ങനെ അങ്ങനെ ഇതൊന്നുമല്ല വഴുതനങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ- ടവുണിൽ പോകുമ്പോൾ ചെറിയ കിറ്റികൾ വാങ്ങാം അതിനകത്ത് ഒരുവിധം അമ്പത് രൂപയ്ക്ക് എല്ലാം ഒരുവിധം ഉണ്ടാവുന്ന കൊണ്ട്- ഇപ്പോ അങ്ങനെ പച്ചക്കറായിട്ടൊന്നുല്ല
ഇവിടെ കൊറച്ചൊക്കെ ഉണ്ട് ഓ ചക്ക മാങ്ങ നമ്മുക്ക് വീട്ടക്ക് ആവശ്യത്തിന് എല്ലാ സാധനവും ഒണ്ട്
ആഹ് ആഹ് ഒന്ന് ആഹ് പച്ചക്കറിയൊക്കെ ഉണ്ടോ?
പച്ചക്കറി
പച്ചക്കറി ചെറുതായിട്ടൊക്കെയുണ്ട് വൈതനയുണ്ട് പിന്നെ കറുമൂസാറ് ഉം കപ്പ്
അതൊക്കെ അഹ് ആഹ് ആഹ് ഞങ്ങള് പപ്പായ പപ്പായക്ക് കർമൂസന്നാ പറയുന്നേ നിങ്ങളതായിരിക്കൂല്ലേ കപ്പളങ്ങ വേറെന്താ പിന്നെന്താ
പിന്നെ മീനൊക്കെ
മക്കൾസ് മക്കളെത്ര ആളാ
ഒരാളെയുള്ളൂ
ആഹ് എന്താ പഠിക്കുന്നെ
മൂന്നാം ക്ലാസ്സില്
ആഹ് അത് ശരി ഹസ്ബൻഡ് ഇവിടല്ലേ
ആഹ് ഉണ്ട് ഉണ്ട് ചേട്ടായി പണിക്ക് പോയി
ആഹ് അത് ശരി നിങ്ങൾക്ക് എന്താ വർക്കുണ്ടോ
ഇല്ല ഉം അങ്ങനെ വെറുതെയിരിക്ക തന്നെ ആഹ് തയിക്കുവൊക്കെ ചെയ്യുവോ
ഞാൻ അല്ല അങ്ങനെ ഞാന് ഇന്റെതൊക്കെ ചെറുതായിട്ട് കീ അങ്ങനെ അടി ഷേപ്പൊക്കെ ആക്കും അല്ലാതെ അടിക്കൂല്ല
ആഹ് ആഹ് അടുത്തൊക്കെ തുന്നക്കടൊക്കെ ഉണ്ടോ
ആഹ് ഉണ്ട്ഉണ്ട്
ആഹ്
നിങ്ങള് അടിക്കോ അങ്ങനെ
ഞാനും എന്റേതൊക്കെ ഷേപ്പാക്കും പിന്നെ തയ്ച്ച് ഞാൻ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കി പഠിക്കുന്നേ ഉള്ളു
ആഹ് ശരി ഉം മ മോ മോളോ മോനോ
മോനാ
ആഹ് ശരി ഉം ഓ ആഹ് ശരി മക്കളതൊക്കെ അങ്ങനെ അടിക്കാ പഠിച്ചാല് അടിച്ച് കൊടുക്കണ്ട ഉം
അടുത്തു തന്നാണോ മദ്രസ
ആഹ് അവിടെ അടുത്താ നടക്കാൻ മാത്രമേ ഉള്ളൂ
ആഹ് ആഹ്
സ്കൂളും മദറസൊക്കെ നടക്കാ മാത്രേയുള്ളൂ അടുത്താ
അടുത്താല്ലേ ഞങ്ങക്ക് വണ്ടിക്ക് പോണം
ആഹ് അത് ശരി ഇവിടെ അടുത്താണ് ഒരാൾക്ക് കൊറച്ച് പോണം വണ്ടിക്ക് പോണം ഒരാൾ ഇവിടെ അടുത്ത് അൽ പി സ്കൂൾ
ആഹ് ആഹ് അവിടെ ഇത് സി ബി എസ് ഇ സ്കൂൾ ഒന്ന് മുതൽ പത്ത് വരെ അപ്പോ ജീപ്പ് വരും സ്കൂളിന്ന്
ആത് ശരി. ഉം. മോളങ്ങനെ പഠി അയിൽ കിട്ടിയില്ല. ഇന്ന് കിട്ടുംന്ന് പറഞ്ഞീന്. ഉം കൊറച്ച് കഴിഞ്ഞിട്ട് പോയി നോക്കണം
ആഹ് പെങ്കുട്ടിയാ?
ആഹ് മോള്. മോളുംണ്ട് മോനുംണ്ട്. ഉം നാലാള്ണ്ട്
ആഹ് ആഹ്
അപ്പോ വല്യോള് ഡിഗ്രിക്കാ ആഹ് രസന്നേ
വഴക്കൂടലും
ആഹ് അതന്നെ ഉം ഓഹ് അതൊരു രസാ. ഓൽക്കൊരു ഇതാണ്. സ്കൂൾ ഇന്ന് ഒയ് വാണ്. സ്കൂൾന് ഒയ് വാ. അവിടെണ്ടോ?
ശനിയാഴ്ച ആയതുകൊണ്ട് പിന്നേന്ന് സെക്കൻ് സാറ്റർടെ അല്ലേ?
ആഹ് അതാണ് ഇവടെ ചെല ദിവസൊക്കെണ്ടാവും. വെള്ളിയാഴ്ച ഇന്നലെണ്ടായ്നി. ക്ലാസ് അതോണ്ട് ഇന്നില്ല.
ആഹ് ഇവിടെ ശനിയാഴ്ച ഇല്ല. സി മുസ്ലിം സ്കൂളാണ് പക്ഷേ. വെള്ളിയാഴ്ച ക്ലാസിൽ ഒണ്ട്
അഹ് അത് ശരി
ഉം ശനിയാഴ്ച ലീവ് ചെലപ്പോ ഇങ്ങനെ സ്പെഷ്യൽ ക്ലാസ് അങ്ങനെ വെക്കും.
ആഹ് അത് ശരി. ആഹ് ഓനങ്ങനെ പഠിക്കാനൊക്കെ താല്പര്യംണ്ടോ?
മാ പഠിക്കും ഒക്കെ ചെയ്യും. പരീക്ഷക്ക് മാർക്കൊക്കണ്ട്. പക്ഷേ വീട്ടിലിരുന്ന് പഠിക്കാനൊക്കെ മടിയാ. കളിക്കാ അങ്ങനെ സൈക്കിള് പോവാ അങ്ങനൊക്കെയാണ്
ആഹ് ഫോണ് വേണ്ടിവരോ എപ്പളും. സ്കൂളില്ലാഞ്ഞാ.
ആഹ്
ഫോണിൽ വേങ്ങ ചോയ്ക്കൂലേ സ്കൂളൊന്നുംല്ലാഞ്ഞ അതന്നെ സ്കൂളില്ലാഞ്ഞാ പിന്നെ അമ്മക്ക് കി കിട്ടൂല ഫോണ്. ഓൽക് വേണല്ലോ. ഉം
തന് പല്ല് തേപ്പ് കഴിഞ്ഞതേ ഉളളൂ. അപ്പത്തേക്ക് ഫോണ്
ത സ അതന്നെ എല്ലാ മക്കൾക്കുള്ള പരുവാടി. ആഹ് എപ്പോഴും ചോയിക്കൂ. ഒയിവുണ്ടായാ സ്കൂൾട്ട് വന്നാ അപ്പം ചോയ്ക്കും. ഫോണ് തരോ ഫോണ് തരോ. ഞാന് ലോക്ക് ഇട്ട് വെക്കലാ. ന്നട്ട്ങ്ങന കൊണ്ടൊരു ഇതൊന്ന് തോർന്നരി.
ആഹ് ഇവിടെ അങ്ങനാ ഞാൻ ലോക്ക്ട്ട്ക്കും. ന്നട്ട് പതുക്കെ അതൊക്കെ കണ്ടൊക്കെ പിടിക്കും.
ആഹ് അതന്നെ. നമ്മള് ഒന്ന് ഇതായാ ശ്രദ്ധ വിട്ടാ ഓല് നോക്കി. ക്കെല്ലേ ലോക്ക് തൊ
ആഹ് നമ്മളറിയാത അവരടേ മുന്നിന്ന്ങ്ങനെ വരയ്ക്കുകേം ചെയ്യും.
ആഹ് അതെ. നമ്മൾ ഓരോ ആവുമ്പ അങ്ങനെ പിന്നെങ്ങെ മാറ്റികൊണ്ടിക്കല്ലേ?
ആഹ് അവൻ കണ്ടുന്ന് കഴിയുമ്പ ഞാനും മാറ്റും. തന്നെ തൊറക്ക്‌ന്നേക്കെ കാണുമ്പോ.
ആഹ് അതന്നെ നമ്മളൊന്ന് ഇതാക്കാഞ്ഞാല് ഓലെ പിടുത്തം കിട്ടൂല്ലല്ലോ.
ആഹ് ആഹ്
ഫോണിമലെന്നെ ആയാൽ
ആഹ് ആഹ് പോണ എന്തൊരു ഗെയിമ കളിയാ ഭയ കര ഗെയിമുകളിയാണ്.
ഈ പിന്നെ ആമ്മക്കക്ക്‌ അധികരൊ ഗെയിം കളിയായിരിക്കും എന്റെ മോന അങ്ങനെ. ഓൽക്ക് ഫുള്ള് ഗെയിം ആയിരിക്കും. ഗയിംൽ ആഹ് അപ്പൊ അതങ്ങ് എഡിക്റ്റ് ആയിപ്പോ
ആഹ്.
ഗെയിമ്മ്മല് കളിച്ചാലേ പിന്നെ ഓൽ ക് ഫോണ് കിട്ടാൻ പ്രയാസ.
ആഹ്. അഹ് ഫോണില് എന്തൊക്കെയാ അവര് കണ്ടുപിടിക്ക നമുക്കറിയാത്ത പലതും അവർക്കറിയാം.
ആഹ് അതന്നെ ഞമ്മക്ക് ഓല് കാണണന്താ കണ്ടു പിടിക്കാൻ കഴിഞ്ഞില്ല.
ഞാനടക്ക് ചോദിച്ചി ഇത് എങ്ങനെയാ ചെയ്ത എനക്ക് ഒന്ന് കാണിച്ചു തരൊന്ന് ചോദിക്കും അതെ അമക്കറിയത്തില്ലന്ന് വെച്ച് എന്നോട് പറഞ് കാണിച്ച് തരും.
ആഹ്. അത് ശരി പിന്നെന്താ ഇങ്ങള് പൊറത്തൊക്കെ പോവല്ല്ലേ
സ്കൂൾ അടച്ചിട്ട് പൊറത്തൊന്നും പോയില്ല.
ആഹ് ഇപ്പ സ്കൂള് തുറന്നല്ലോ ഞങ്ങളിപ്പ കൊറച്ച് ഈദിന് പോയി.
ആഹ് ഓ പെരുന്നാളങ്ങന ഇനി വര്ന്നത് നബിദിനവാ.
ആഹ് പെരുന്നാള് കഴിഞ്ഞിട്ട് ഇഞ്ഞ് നബിദിനണ്ട് കൊറ രണ്ടു മാസം കഴിഞ്ഞിട്ട്.
അപ്പൊ ഈ ജൂണില് ഇരുപത്തഞ്ചാം തീയതി അങ്ങനെ എന്തോ ഒരു ഇതില്ലേ അതെന്താ
ജൂണ് അങ്ങനെണ്ടോ. അത്
ജൂൺ ഇരുപത്തഞ്ച് എന്തോ ഒര് അവധി.
ആഹ് അത്ഇന്ക്കറിയില്ല നോക്കണ്ടി വരും.
അതിങ്ങനെ കലണ്ടറില് നോക്കിയപ്പോഴ ഇങ്ങനെ കണ്ടപ്പോ അതന്താന്നറിയത്തില്ല അപ്പൊ അത്ങ്ങന ചോദിച്ചത.
ആഹ് നബിദിനണ്ട് അത് രണ്ടു മാസവും കയ്യാൻ. ഇങ്ങള ആ അവിടെ നാട്ടിലൊക്കെ കാണൽണ്ടോ. ഇണ്ടവാറ്ണ്ടോ നബിദീനൊക്കെ. ഹലോ
ആഹ് ആഹ് ശരി. പിന്നെ വേറെന്താ.
ആഹ് ആഹ്
ഹസ്ബന്ഡ് പോയിണ്ടാവുംല്ലെ.
ആഹ് പണിക്ക് പോയി പണിക്ക് പോയി.
ആഹ് അത്ശരി. ആഹ് ന്നാ ശെരി ന്നാ ആയിക്കോട്ടെ.
ആഹ് ശരി
ആഹ്.